ഹ
കേൾക്കാമോ
ആഹ കേക്കാം
ആഹ്
ആ ഫ്രീ ആയിട്ട് ഇരിക്കായിരുന്നോ ജോലിയൊക്കെ കഴിഞ്ഞോ
ആഹ കഴിഞ്ഞു കഴിഞ്ഞു
കഴിഞ്ഞു ആ ഞാന് ഫ്രീ ആയിരുന്നു
കുക്കിംഗ്‌ ഒകെ കഴിഞ്ഞോ
കുക്കിംഗ്‌ ഒക്കെ കഴിഞ്ഞ് ഡാ രാവിലെ അടുക്കളെല്ലെ കുക്കിംഗ് അങ്ങനത്തെ പണിയെല്ലാം രാവിലെ തീരും ഫുഡ് കൊണ്ടുപോണം ആ കുഞ്‌ മോൾക്ക് കൊണ്ടു പോണം ഫുഡ് ഹസ്ബന്റിന് ഫുഡ് കൊണ്ടു പോവണെ
ആഹ്
അതുകൊണ്ട് രാവിലെ തിരും ഫുഡിന്റെ എല്ലാം പരിപാടി പിന്നെ അവര് പോയി കഴിഞ്ഞട്ട് ബാക്കി പണികളൊക്കെ എല്ലാം കഴിഞ്‌ ഇനി വൈകിട്ട് എല്ലാരും വരണം പണികൾ അടുത്തെ തുടങ്ങണെങ്കിൽ അതുവരെ ഫ്രീയ പിന്നെ എന്തൊക്കെയുണ്ട് വാർത്തകള്
ഓന്നുംല്ല
ഉം പണികളൊക്കെ ഉണ്ടോ ഇനി വീട് പണിയൊക്കെ കഴിഞ്ഞോ
ഇല്ല എനിക്ക് വീട് പണിയൊന്നും ഇല്ല
ഇല്ല അല്ല ഫുഡിങ് വീട്ടിലെ പണികളാ അതാ ഉദ്ദേശിച്ചത് ആഹ് കഴിഞ്ഞല്ലേ കാപ്പി കുടിച്ചോ
കുടിച്ചു കുടിച്ചു
അപ്പൊ കുടിച്ചു ഊണ് കഴിക്കാറായല്ലേ എത്ര മണിക്ക് കഴിക്കും
ആഹ് ഞങ്ങള് ഒരു മണി ഒന്നരയക്കെ ആവും
അതെല്ലേ
ഉം
അതുവരെനി എന്ത് എന്താ പരിപാടി
ഇനി ഇവടെ ഇരിക്കുന്നു
ടിവിയൊക്കെ കാണോ
ഇല്ല ഇല്ല ഇല്ല
ടി വികാണില്ല കാണാറേഇല്ല
കാണും അങ്ങനെ വല് എപ്പഴും കാണാറില്ല
എപ്പഴും കാണാറില്ല എന്ത പ്ര എന്താ കൂടുതല് എന്താ പ്രോഗ്രാമാ കാണാ
ഏഹ്
കൂടുതല് എന്ത് പ്രോഗ്രാമാ ടിവില് കാണാ
കൂടുതല് സിനിമ അങ്ങനെക്കെ
ആഹ് ഞാ ഞാനും അധികങ്ങനെ ടി വി ഇപ്പം കാണാറില്ലേ അത്ര താല്പര്യല്ലേ ഇവിടെ ഹസ്ബന്റായാലും കൂടുതലും വാർത്തയൊക്കെ എപ്പഴും വയ്ക്കത്തോള്ളൂ
ആഹ് ആഹ്
വാർത്തയാണലും നമ്മള് രാവിലെ കണ്ട വാർത്തയാരിക്കല്ലോ വീണ്ടും വൈകിട്ടും കാണുന്നത് അത്കൊണ്ട് പിന്നെ കൂടലും ഞാന് ആ ഏരിയലോട്ട് അങ്ങനെ പോവാറുവില്ല പിന്നെ ചെറിയ മോളാണെങ്കില് ചെറിയ കൊച്ചു ടിവികളൊക്കെങ്ങനെ വെച്ച്കാണും കുട്ടികളെ കാർട്ടൂൺ ചാനലൊക്കെണ്ടല്ലോ
ആഹ് ആഹ്
അതായിരിക്കും ആ രണ്ട് ചാനല ഈ വീട്ടലോടുന്ന എപ്പഴും അതുകൊണ്ട് ഞാനാ ഭാഗത്തോട്ടങ്ങനെ പോവാറില്ല എനിക്ക് താല്പ ര്യോല്ലങ്ങനെ കാണാൻ
ആഹ്
ആഹ് പിന്നിപ്പ ഫോണൊക്കെള്ളോണ്ട് കൂടുതല് ആളുകള് ഇപ്പൊ ഫോണിലൊക്കെ ആണല്ലോ
ആഹ് ഫോണിലാണ് ഇപ്പം എല്ലാരും പോ
അതന്നെ ടി വി കാണാന് അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഈ കുഞ്ഞു കുട്ടികളും വലിയ ചേട്ടമ്മാരൊക്ക ടിവിയങ്ങനെ കാണാറ് പിന്നെ മ ഇന്ന് മഴ കൊറവൊണ്ടല്ലേ ഇല്ല നല്ല വെയില് ഇവിടെ അതെ നല്ല നല്ല വെയിലാണെ ഇന്നലേം നല്ല വെയിലായിരുന്നു കേട്ടോ രണ്ടൂസായിട്ട് ഇപ്പ മഴ ഇപ്പം മറന്നുപോയെന്ന് തോന്നുന്നു വര്ണ്
ഇന്നലെ ഞങ്ങക്കൊരു പ ത്ത് പതിനൊന്ന് മണി പതിനൊന്നരെക്കെ ആയപ്പൊ ഒരു മഴ പെയ്ത് പിന്നത് കഴിഞ്ഞ് വെയിലാരുന്നു നല്ല വെയിലാരുന്നു
ഇവിടെ അതെടാ അങ്ങനെ തന്നെയായിരുന്നു ട്ടോ നല്ല വെയിലായിരുന്നു ഒരുച്ച കഴിഞ്ഞ്
ആഹ്
അതുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച നല്ല മഴയാര്ന്നേ അപ്പൊ കൊറച്ച് തുണികളൊക്കെങ്ങനെ ഒണക്കാനും പെറക്കാനൊക്കെ ഒണ്ടായിരുന്നു അങ്ങൻത്തെ ഇന്നലെ എല്ലാ ആപണിയായി രുന്നു പിന്നെ വേറെന്താ വാർത്തകള്
വേറെ ഒന്നുല്ല
വേറൊന്നുല്ല ആഹ് ഇനിയെന്താ പണിയെന്താ ഇനി എന്താ ചെയ്യുന്നത് ചുമ്മായിരിപ്പാണോ
ആഹ് എനിക്കാണെങ്കി വയ്യ
എന്തു പറ്റി
ഇപ്പൊ കഴിഞ്ഞോസം ചേച്ചിടെ ബെഡ്ഡേ ആയിരുന്നു അപ്പം ഉം ബെർത്ത്ഡേക്കേക്ക് കഴിച്ചിട്ടാന്ന് തോന്നു വയറെളക്കവാരുന്നു ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് ക്കെ വാങ്ങിച്ച് ഇപ്പ നല്ല ക്ഷീ
തൊട്ടാണോ
ആഹ് എനിക്കും വേറാര്ക്കും ഒരു കൊഴ പ്രശ്നവില്ല എനിക്കും ചേച്ചിടെ കൊച്ചിനും ആഹ് പ്രശ്നം ആയത്
അതെല്ലേ ആഹ് വേറെ വല്ല ഫുഡിന്റെ ആണോ നോക്കിയായിരുന്നോ?
അല്ലല്ലല്ല വേറെ വല്ലം അങ്ങനെ കഴിച്ചില്ല
കഴിച്ചില്ല ആഹ് ചെലപ്പോ പിടിച്ച് കാണത്തില്ലായിരിക്കുവെടാ
ആഹ് ഇനി എന്തെങ്കിലും കെമിക്കൽസിന്റെ വല്ലോ
അപ്പൊ കേക്കൊക്കെ കടേന്ന് കടേന്ന് വാങ്ങിച്ചോ അതോ ഹോം മെയ്ഡാണോ
അല്ല കടേന്ന് വാങ്ങിച്ചു ഞങ്ങടിവിടെ തൊട്ടപ്പുറത്ത് ബേക്കറി ഉണ്ട് അപ്പൊ അവിടുന്ന് വാങ്ങിച്ചതാ
ആഹ് അറിയാൻ പറ്റില്ല നമുക്ക് അറിയത്തില്ലല്ലോ ചെലപ്പോ എന്തെങ്കിലും ഒരു ഇതായിരിക്കും ഇപ്പൊ നമ്മള് കേക്കൊക്കെ ബർത് ഡേക്കൊക്കെ നമുക്ക് ഹോം മെയ്ഡേ വാങ്ങാവുള്ളൂ
ഉം
ആഹ് ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ ഇപ്പൊ വീടിന്റെ അടുത്തൊക്കെ അങ്ങനെ ഉണ്ടോ അവിടൊക്കെ
എന്തുവാ
ഹോം മെയ്ഡ് കേക്കുകൾ ബർത്ത്ഡേ കേക്കുകൾ ഉണ്ടാക്കി
ഇല്ല ഇല്ല ഇല്ല
ഇല്ല ഇല്ല ആഹ് നമ്മടെ ഇവിടൊക്കെ അങ്ങനെ ഉണ്ടേ മിക്ക വീടിലും ഇപ്പം ഇപ്പത്തന്നെ മിക്ക ആളുകൾക്കും കേക്കുണ്ടാക്കാനൊക്കെ നല്ല ഇതാണല്ലോ
അതാ നല്ലത്
ആഹ് അതെ അതിനകത്ത് കെമിക്കലും ഇപ്പം നമ്മള് മറ്റേ ബേക്കറിൽന്ന് മേടിക്കുമ്പോ അതിനകത്ത് ക്രീം കൂടുതലാണല്ലോ
ആന്നാന്ന്
ആഹ് അപ്പ നമ്മള് ഹോംമെയ്ഡ് ഇവിടെയാണെങ്കി നമ്മൾ പറയുവാണങ്കി അവര് ക്രീം ക്രീം കൊറച്ച് ആഹ് ഇപ്പോ മധുരാണെങ്കി കൊറച്ച് അങ്ങനെ ഉണ്ടാക്കി തരുന്നത്. നമുക്ക് ഇഷ്ടവൊള്ള ആ ഒരു ഫ്ലേവറിലും ആ ഒരു ക്വാണ്ടിറ്റിയിലും അവർ ഉണ്ടാക്കി തരും. അപ്പൊ അന്നേരം അന്ന് തന്നെണ്ടാക്കി തരുന്നോണ്ട് ബുദ്ധിമുട്ടില്ല ചെലപ്പം കടയിലെന്നൊക്കെ പറയ്പോ തലേ ദിവസം വല്ലോം ഒണ്ടാക്കി ക്കെതാണോന്ന് അറിയില്ലല്ലോ
അതാ എത്ര എത്ര ദിവസം ഇരുന്നാന്ന് പോലും നമുക്ക് അറിയാൻ പറ്റ
അറിയില്ല ചെലപ്പൊ അങ്ങനെ വല്ലാം വന്നതായിരിക്കും ന്നിട്ട് മരുന്ന് വാങ്ങിച്ചോ
ആഹ് കഴിച്ചു ഭയങ്കര ക്ഷീണം
ക്ഷീണവാ നല്ല ക്ഷീണമായിരിക്കും നറച്ച് വെള്ളൊക്കെ കുടി കഞ്ഞിവെള്ളവും നാരങ്ങ വെള്ളമൊക്കെ കുടിക്കണം ന്നാലെ ക്ഷീണം മാറി
ഉം
നോർമലാവത്തൊള്ളൂ വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ലില്ല
ഇല്ല അതൊക്കെ ബാധിച്ചേനന്നുംല്ല പിന്നെ വർക്ക് ചെയ്യാൻ പോകാൻ പറ്റ് ഇല്ല അപ്പോ നല്ല ഫുഡൊക്കെ കഴിച്‌ റെസ്റ്റ് എടുത്താ മതി ഫുഡെന്ന് പറഞ്ഞാൽ നമ്മള് ഈ വയറിന് കൊഴപ്പ ള്ളപ്പം ഏഹ് ഇച്ചരി കഞ്ഞിയൊക്കെ കുടിക്കുന്നതല്ലേ നല്ലത്
ആന്ന് ആന്ന്
ഉം കഞ്ഞി എന്നാ കഴിച്ചു രാവിലെ?
ഞാൻ രാവിലെ ദോശയാ കയിച്ച്
ദോശ കൊഴപ്പോണ്ടോ ന്നിട്ട് മര്ന്ന് കഴിച് കഴിഞ്ഞ് മാറ്റോണ്ടോ
ആഹ് കൊഴപ്പവില്ല ഇപ്പം
കൊഴപ്പില്ല ല്ലെ ആ ന്നാ മാറിക്കോളും കുഞ്‌ ആ കുഞ്ഞിനെങ്ങനെണ്ട്
കുഞ്ഞിന് ഇവിടെ കുഴപ്പല്ല ഇപ്പൊ പ്രശ്നൊന്നുല്ല ആൾക്ക്
ആഹ് അപ്പം മാറിക്കോളൂടാ അതിന്റെ തന്നെ സൈഡ് എഫക്ട് ആയിരുന്നിരിക്കും. ആഹ് പിന്നെ
പിന്നെ ഒന്നും ഇല്ല.
പിന്നെന്നൂല്ലാ ആഹ് പിന്നെ ഉച്ചക്കത്തേക്കിനീ ഫുഡ് ഉണ്ടാക്കണോ അതോ എല്ലാം റെഡി ആണോ?
എല്ലാ റെഡിയാ.
എല്ലാം റെഡിയാ. ഒരു നേരം ആണോ ഫുഡ് ഉണ്ടാക്കുന്നേ അതോ രാവിലേം വൈകിട്ടു ആണോ
ഞങ്ങള് ഏഹ് ഉച്ചക്ക്യും രാത്രിത്തേക്കൊള്ള ഫുഡ് ഒരുമിച്ച് ഉണ്ടാക്കും.
ഉച്ചക്ക് ഉണ്ടാക്കും അന്നേരം അല്ലേ
ഉം പിന്നെ രാവിലെ ഉം അഹ് പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പഴ്ത്തേക്ക് എല്ലാം റെഡി ആവും.
റെഡിയാണ്
ഉം
ആഹ് പ്പഅങ്ങനെ ജോലിക്ക് പോക്ന്ന ആരും ഇല്ല
അമ്മയ്ണ്ട്.
ഉണ്ട്. അപ്പൊ അമ്മ ഫുഡ് എങ്ങനെ കൊണ്ട്പോവും
അമ്മ ഇവ്ടെ അമ്മടെ അട്ത്താ ഷോ എഹ് സ്റ്റുഡിയോ അപ്പ അമ്മ ഉ ച്ചയ്ക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോവും.
ഫുഡ് കഴിച്ചിട്ട് . കൊഴപ്പവില്ല. ഉം ആരാ ഇണ്ടാക്ക്ന്ന് ഫുഡൊക്കെ
അമ്മ ഉണ്ടാക്കും ഞാനും ഹെൽപ്പ് ഉണ്ടാക്കാറുണ്ട് ആഹ്
ആഹ് ആഹ് ശെരി വൈകിട്ട് എന്താ ചപ്പാത്തിയാണോ
അല്ലല്ല ചോറ് തന്നെ.
ചോറാ ചോറാണോ കൂടുതൽ താല്പര്യം
ഞങ്ങള് ചോറാ കഴിക്ക്യാറ്
ചെലവർക്ക് ചോറ് ഭയങ്കര ഇഷ്ടാവാ എന്താന്ന് വെച്ചാ വൈകിട്ട് ഇപ്പം കൂട്തലും ആള്കള് ചോറ് കൊറച്ചിട്ട് വൈകിട്ട് ചപ്പാത്തി അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പ ഞങ്ങടെ വീട്ടിലെ ചെലോർക്കൊക്കെ ചോറ് തന്നെ വേണം. എന്ത് ഉണ്ടെങ്കിലും രാവിലെ ചോറ് വേണം ഉ ചോറ് വേണം. വൈകിട്ടും ചോറ് വേണം. ങ്ങനെ എന്റെ കുഞ്ഞ് മോക്ക് വരെ ചോറായിഷ്ടം.
ആഹ് ആഹ്
ആഹ് എല്ലാരു ഉണ്ടല്ലേ പാരമ്പര്യവായിട്ട് എന്റെ ഹസ്ബൻഡന്റെ വീട്ട്ക്കാര് ചോറ് ഫാമിലിയാണ്. പക്ഷെ എനിക്ക് ചോറ് ഇഷ്ടമേ അല്ല.
ആഹ്
പ്പം ഞാൻ ഉച്ചയ്ക്ക് ഒരു ശകലം നമ്മള് ശകലം ഒരു പിടി പോലു ഒരു പിടി ശകലംഎട്ത്തെ കഴിക്കാറുള്ളൂ. പിന്നെ കറിയൊക്കെ ഏറെ എട് ണ്ട്ട്ട് അങ്ങനെ കഴിക്കും. എനിക്ക് ചപ്പാത്തി അതൊക്കെ ഇഷ്ടം. കൂടുതലും ഞാൻ ചപ്പാത്തിയാ കഴിക്ക്യുന്ന്
ഇപ്പഎല്ലാരും അങ്ങനെ ആണല്ലേ കൂട്തലും ആള്കള് ഇപ്പൊ ചോറ് കുറച്ചിട്ട് ഷുഗർ ഉള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും ഫുഡ് നോക്കുമല്ലേ ഇപ്പ എല്ലാരും ഫുഡ് നോക്കും.
ആഹ് ചപ്പാത്തിയാണ് കഴിക്കാറ്.
ആഹ് അതെല്ലെ
ആഹ്
ആഹ് ചപ്പാത്തിക്ക് നിങ്ങള് എന്താ കറി ഉണ്ടാക്കുക
ഏഹ്
ചപ്പാത്തിക്ക് എന്താ കറി വെക്ക്ന്നത്
ഞങ്ങള് മുട്ടക്കറി, കിഴങ്ങു കറി അങ്ങനെ ഒണ്ടാക്കും ഉം ഗ്രീൻ പീസ് കറി
ക്കെണ്ടാക്കും
ഉം ചെലപ്പോ മീൻകറികൂട്ടി തിന്നും അവിടോ
അതും ഞാനങ്ങനെയൊക്കെ ഉണ്ടാക്കും പക്ഷെ എനിക്കൊരു ചട്നി തക്കാളികൊണ്ടൊരു ചട്നിഒണ്ടാകും ഞങ്ങളെ
ആ ആ
അത് ഞങ്ങള് അഞ്ചാറുവർഷം ഹൈദരാബാദ് ആയിരുന്നു അപ്പൊ അവടെ ആ അവിടെ ഈ ചപ്പാത്തിക്കൊരു ചട്നിയാണ് അവരോണ്ടാക്കി കഴിക്കുന്നത് തക്കാളിയും. വെളുത്തുള്ളിയും ചെറിയ ജീരകവുമൊക്കെ ഇങ്ങനെ വഴറ്റീട്ട്
ആഹ്
മല്ലിയിലയൊക്കെ ആഡ് ചെയ്തിട്ട് കറിയുംവെച്ച് നല്ലടേസ്റ്റാണ് ചപ്പാ ആ അതിന് ചപ്പാത്തീടെ കൂടെ കഴിക്കും നല്ല കോമ്പിനേഷനാണേ. ഇപ്പൊ ഞാനിവിടെ വന്നിട്ടു ഇവിടെ ഞാൻ ഒണ്ടാക്കിയപ്പൊ ഇവിടത്തെ അച്ഛനു അമ്മക്കൊക്കെ ഭയങ്കരായിട്ട് അത് ഇഷ്ടപ്പെട്ടാരുന്നു.
അ ആ
അപ്പൊപിന്നെ ചപ്പാത്തി എപ്പൊ ഒണ്ടാക്കിയാലും ഞാനത് ഒണ്ടാക്കാറൊണ്ട് എനിക്കത് ഭയങ്കര ഇ ഒണ്ടാക്കോ ആ വീട്ടില് എന്റെ വീട്ടിലാണെങ്കിലും പോവുമ്പോ അവർക്കൊക്കെ ഒണ്ടാക്കി കൊടുത്താ അവർകൊക്കെ ഭയങ്കര ഇഷ്ടവാ.
ആഹ്
കാരണം നമ്മടെ അവിടെ നമ്മടെ ഇവിടെ അങ്ങനത്തെ ഒരു ചട്നി ഒണ്ടാക്കാറില്ല സാധാരണ. അത് നമ്മള് ദോശയ്ക്ക് തക്കാളി ചട്ട്നി ഒണ്ടാക്കുവല്ലോ. അതിൽ നിന്നും വ്യത്യസ്തവാണ് ഈ പറയുന്ന ചട്നി അയിനൊക്കെ നമ്മളീ വെളുത്തുള്ളി ജീരകം ഒന്നും ആഡ് ചെയ്യല് നമ്മളീ ദോശക്കൊണ്ടാക്കുന്ന തക്കാളി ചട്നിക്ക് ഇതിനാത്ത് ഇതെല്ലാം ആഡ് ചെയ്ത് നല്ല ടേസ്റ്റാണ് ആ അപ്പൊ പെട്ട് ട്ടെന്നൊണ്ടാക്കാനും പറ്റും നമ്മ താമസം ഇല്ലാലോ. ഇതൊന്നു വഴറ്റി എടുക്കണ താമസോള്ളൂ. ആഹ്.
ശെരി ഇല്ല ലോട്ടി ആഹ് ഉച്ചയ്ക്ക് മീൻവറുത്തത് ചമ്മന്തി തോരൻ മോര്.
മോര് അമ്മയിന്ന് മോരു കറിവെച്ചിട്ടോണ്ടെ ആ മോര്കറി എന്തോ
പത്ത് മിനിറ്റായോ
ഇല്ലാ ഇല്ലാ
ആ ആ
അ മോരുകറിയും ആ നല്ല കോമ്പിനേഷനാല്ലേ.
ആന്ന് ആന്ന് ആന്ന്.
അതേല്ലെ ഉം വീട്ടി ഗസ്റ്റുണ്ടോടാ
ഇല്ലയില്ലയില്ല.
ഇല്ലാല്ലേ ആ സൗണ്ട് കേട്ടതാ അതാ ചോയിച്ചേ.
അത് വെല്ലിമച്ചി.
ആണോ
ഉം ഉം.
എടീടാന്ന റസ്റ്റൊക്കെയെടുക്ക് കേട്ടൊ നന്നായിട്ട് വെള്ളൊക്കെ കുടിക്കേ.
ആ ശെരി.
ശെരിടാന്നാ.